നോക്ക്.
ക്കുന്നുണ്ടേച്ചി.
ആ പറഞ്ഞോ എന്നാ വിശേഷം സുഖായിട്ടിരിക്കുന്നോ?
ആ സുഖമായിട്ടിരിക്കുന്നു ചേച്ചി. ഏച്ചിക്ക് സുഖാണോ?
ഇവിടെ സുഖാ കുഴപ്പമൊന്നുമില്ല. ഭയങ്കര മഴയായിരുന്നു. ഇന്നലെ
ഓ ഇവിടെയും മഴ ഇപ്പ ഇവിടെ ഭയങ്കര മഴ ഇന്നലെ മഴയൊ ഇല്ലായിരുന്നു.
ആ എന്നാ ഇന്നിവിടെ നമ്മുക്കിപ്പം വെയി ലാ നല്ല വെയിലാ പക്ഷേ ഇന്നലെ ഉച്ച കഴിഞ്ഞ് ഭയങ്കര മഴയാരുന്നു.
ആന്നല്ലേ ആഹ്
തന്നെ കൊറേ ഏഹ് മരവും അതും ഇതുമൊക്കെ ഒടിഞ്ഞ് വീണ് ലൈൻ കമ്പിയൊക്കെ കൊറച്ച് കട്ടായി.
ആന്നോ അങ്ങനെയൊക്കെ പ്രശ്നങ്ങളായി?
അങ്ങനെയൊക്കെ പ്രശ്നങ്ങളായി. അത് കാരണം ഇന്നിപ്പോ പകല് നമുക്ക് കറണ്ടൊക്കെ കുറവാണ്. രണ്ടൂസം എട് ക്കോയ്രിക്കും ഒരുപക്ഷേ അത് ശരിയാവണെങ്കില്
ആ ശരിയാണ് ആന്ന് ആന്ന് നമ്മുക്ക് അതിന്റെ പ്രശ്നങ്ങളൊന്നുൽ ല്ല മഴയുള്ളൂട രാവിലെ തൊട്ടെ തൊടങ്ങ്യ മഴയാണ്
ഓക്കെ ഓക്കെ കഴിക്കാനൊക്കെ എന്തായിര്ന്നു കാപ്പി ച്ചൊക്കെ
രാവിലെ കഴിക്കാനായിട്ട് അപ്പവും മുട്ടക്കറി ആയിരുന്നു
ആഹ് ഉച്ചക്കത്തേയ്ക്ക്
ഉച്ചക്കൽത്തേക്ക് ഇവിടെ അമ്മ എല്ലാം വെച്ചു അമ്മ പൊറത്തു പോയിരിക്കാണ് രാവിലെ മീനൊക്കെ കിട്ടിയാര്ന്നു മീനും ചക്കേണ്ടല്ലോ ചക്കേംവെച്ചു പിന്നെ ഒരു വിഴുക്കുണ്ട് നമ്മുടെ വെണ്ടയ്ക്കാ വിഴുക്ക്
ആ
ആ ആ അങ്ങനെഎല്ലാം വെച്ചിട്ടാ പോയേക്ക്ന്നേ ഞാൻ പ്രത്യേയിച്ച് പണികളൊന്നുല്ല ഇങ്ങനെ ഇവിടെ ഇരിക്കണം വെറുതെ
ഓക്കേ ഇവിടെ ഞാൻ രാവിലെ പുട്ടും മൊട്ടക്കറിയായിരുന്നു
ആ
പുട്ട് ഇണ്ടാക്കി റാഗി പുട്ട്
ആ റാഗിപ്പുട്ട്
ആ പിന്നെ
ട്ടുണ്ടാക്കുന്നവൻ
അത് സാധാ പൊടി ത പിന്നെ നമ്മടെ പുട്ടുപൊടി തന്നെ പായ്ക്കറ്റ് നമ്മളതിവിടെ പുട്ടുപൊടിയുടെ കണക്കിന് ശകലം പിള്ളേരൊക്കെ ഒള്ളത് കൊണ്ട് പൊടിപ്പിച്ച് വെച്ചേക്ക്ന്ന റാഗി ആകുമ്പം പല ഉപയോഗത്തിനും എടുക്കാവല്ലോ
ആ ഹാ
ക്കാണെങ്കിലും വെള്ളത്തിലിട്ടിട്ട് അത് അരിപ്പിച്ച് നമ്മക്ക് എടുക്കാം പിന്നീട് പുട്ടാണേലും പുട്ടുപൊടിയായിട്ടു ഉപയോ
അല്ല നമ്മളിവിടെ അത് പൊടിച്ച് വെച്ച് ട്ടുണ്ട് പക്ഷെ അത് ഇതുവരെ അങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കിയിട്ടില്ല
ആ റാ അത് വെച്ച് കുറുക്ക്ണ്ടാക്കാം പറ്റും പുട്ട് നല്ലോണം നല്ലാ നൈസ് സായിട്ട് തന്നെ പൊടിയാ
ആ ആ ആ ഹാ ഹാ ഞങ്ങളിവിടെ കുറുക്കുണ്ടാക്കും പക്ഷെ പു ട്ടന്ന് ഒണ്ടാ കിട്ടില്ലന്നോ
ദെള്ളി എടുത്താ മതി അത് അങ്ങനെ പൊടിപ്പിച്ചേക്ക്ന്ന ആണെങ്കില് തെള്ളിയിട്ട് എടുത്ത് പു ട്ടുണ്ടാക്ക നല്ല അടിപൊളിയാ
ഓ അത് ശരി ആ
തേങ്ങയൊക്കെ ഇട്ട് നമ്മള് സാധാരണ ഒണ്ടാ
പുട്ട് ആ ആ ആ
നല്ല അടിപൊളി ടേസ്റ്റും ഒണ്ട് മ നല്ലാ ചെറിയ പൊടി മധുരൊക്കെ കൂട്ടിട്ട്
ആ ഹാ ഹാ ഹാ നല്ലതാണ് ഉം
ഉം പിന്നെ മുട്ടക്കറിയുണ്ടാക്കി പിന്നെ ഉച്ചക്കത്തേക്ക് ഉള്ളത് ചീരക് ചീരയും മുരിങ്ങയില ചീരയും പിന്നേം ചക്ക് ക്കകുരുവും കൂടെ തോരൻ വെച്ചു
ആ
ആ പിന്നെ ചെറീയൊരു ശകലം സാമ്പാറും പോലെ ഒരു തട്ടിക്കൂട്ടലും ആക്കി വലിയ വലിയ വലിയ കഷണങ്ങളൊന്നും ഒന്നും വല്ലൃ പ്പായിട്ട് ഇല്ലാത്തതുകൊണ്ട് തട്ടിക്കൂട്ട്
ആ തട്ടിക്കൂട്ട് സാമ്പാറ് ആ
പിന്നെ നമുക്ക് ഇവിടെ ഈ മക്കക്ക് ക്യാരറ്റ് കെഴങ്ങ് അത്ര ഐറ്റംസൊക്കെ മതി
ഓ
അവർകതാണ് താല്പര്യം പിന്നെച്ചിരി പരിപ്പും രണ്ട് പിന്നെ ഒര് ത്തക്കാളിക്ക് ണ്ട് പിന്നെ ഒരു ചെറിയ രണ്ട് മുരിങ്ങക്കാന്റൊര് കഷ്നങ്ങളൊക്കെ ഉണ്ട് അല്ലാതെ ഈ സാധാരണ നേർ ത്ത ഈ അമ്മമാരൊക്കെ വെക്കുന്ന സാമ്പാർ ചക്കക്കുരു ചേമ്പ്, ചേന, കായ്ച്ചില് എന്ത് കിട് കിട്ടിയാലും ഉണ്ടല്ലോ
ആ ആ എല്ലാം കൂടെ ഇട്ട ഒരു മിക്സ്ഡ്
അതാണ് സാമ്പാർ
ആ നമ്മള് മലക്കറിക്കടെന്ന് മൊത്തത്തില് വേടിക്കുമ്പം കിറ്റായിട്ട് കിട്ടൂല്ലേ അത് മൊത്തം തന്നെ എല്ലാരും എല്ലാരും അതണക് ക്കെ അതിൽ തന്നെ നമുക്ക് സാമ്പാറിനും അവിയലിനും തോരനും എല്ലാത്തിനും അതീന്ന് തന്നെയാണല്ലോ.
അതെ അതെ അതെ ആദ്യത്തെ ദിവസ് സം പച്ചക്കറി മേടിക്കുമ്പേ നമ്മുക്ക് സാമ്പാർ രണ്ടാമത്തെ ദിവസം ഞങ്ങടെ വീട്ടില് അവിയല്.
ആ
മ് മുരിങ്ങ ങ്ങ തീരുന്നെന് മുമ്പ് സാമ്പാറും അവിയിലും കഴിക്കണം, ബാക്കിയുള്ളത് പിന്നെ തോരനോ മെഴുക്ക്പെരട്ടിയോ എന്തെങ്കിലും ബാക്കിയുള്ള ചാറുകള് തക്കാളി ചാറോ മുരിങ്ങക്ക ചാ അങ്ങനെ മ് മത്തങ്ങ ചാറ് അങ്ങനെയൊക്കെ വെയ്ക്കാവല്ലോ.
ഓ ഉം ഉം നിങ്ങളവിടെ കിറ്റായിട്ടാണോ വേടിക്കണേ?
എങ്ങനെയും മേടിക്കും ഇടവിട്ട് ഇടവിട്ട് ഇടവിട്ടൊക്കെ ആയിട്ട് വാങ്ങിക്കും ചിലപ്പോ സാമ്പാർ കിറ്റ് മേടിക്കും സാമ്പാർ കിറ്റ് മേടിച്ചാൽ നമുക്ക് എല്ലാം ഒന്നും അതിനകത്ത് കാണത്തില്ല
കാണത്തില്ലാ ആഹ്
കാണ സാധനങ്ങൾ നമ്മളത്ര ഉപയോഗിക്കുന്ന സാധനങ്ങളും ആയിരിക്കത്തില്ല വെള്ളരിക്ക പൊട്ട് വെള്ളരിക്ക പിന്നെ അങ്ങനെയുള്ള ഐറ്റംസ് ചോരക്ക പോലുള്ള പടവലങ്ങ അങ്ങനെ ഒന്നും കൊണ്ട് നമുക്ക് വലിയ പ്രയോജനം ഇല്ലല്ലോ പിന്നെ അടീശനലായിട്ട് മേടി വേണ്ടി വരും
വേടി ക്കേണ്ടിവരും ഉം
മേടിക്കുന്ന കൂട്ടത്തിൽ ശകലം മുരിങ്ങിക്കാ പോലുള്ളതൊക്കെ കൂടുതൽ വാങ്ങിച്ചിട്ട് സാമ്പാറായി വെക്കും ഉം
ഞങ്ങളും അല്ലാതെയാ മേടിക്കുന്നെ ഞങ്ങള് കിറ്റായിട്ട് ഇപ്പവേടിക്കത്തില്ല
നേരത്തെ വാങ്ങിക്കുമായിരുന്നു പ പക്ഷെ അതിനകത്തെയും പള്ളിപ്പയറൊക്കെ വന്നേച്ച് അതൊക്കെ ചുമ്മാ സാമ്പാർ കിറ്റ് കൂട്ടി ഇങ്ങനെ മേടിക്കുമ്പം ആ പയറൊക്കെ അഴു
ആ അഴ്ക്കാ ഇത് അവര് പറക്കിയിടുന്നത് കൊണ്ട് നമ്മൾ ചില നമ്മൾ തെരഞ്ഞെടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ലത് നോക്കി എട് കണക്കാന്ന് പറയാം എന്നിട്ട് അവര് മൊത്തത്തി തരു ന്നതു കൊണ്ട് കുച്ചൊക്കെ പന്നലും ആയിരിക്കും
ആഹ പന്നലും എല്ലാം കൂടെയും വാരിയും പിന്നെ നമുക്ക് ഉപയോഗത്തിൽ വരുന്നത് പകുതിയും ഇല്ല.
ഇല്ല ഉം ആണ്
ഒത്തിരി ഇത് വരുന്നത് കൊണ്ട് പിന്നെ അതങ്ങ് എന്താണെങ്കിലും നൂറ്റമ്പത് രൂപ ഇരുന്നൂറ് രൂപ കൊടുത്ത് നമുക്കൊരു കിറ്റ് കിട്ടും മുക്കാഭാഗംചാക്ക്. പക്ഷെ പ്രയോജനത്തില് വളരെ കുറവാ.
കുറവാ ആ ആ ആ
എങ്കിലും, മീനും, ഇറച്ചിയൊക്കെ വാങ്ങിക്കുമ്പോ ആ ഈ ഈ ആ ഈ ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി എല്ലാം നമ്മള് വേറെ മേടിക്കണം.
മേടിക്കണം മം
മം ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളി സവോള അതൊക്കെ ഓരോന്ന് ഈരണ്ട് മൂമ്മൂന്ന്. യെകാണാത്തോള്ളൂ ഈ കിറ്റിനാത്ത്
ആ കാണത്തോള്ളൂ.
മം
ഞി നമ്മള് നമ്മടെ ആവശ്യത്തിന്ഇച്ചിരി ച്ചിരി പോയി എടു
അതെ ഫ്രഷ് സാധനം ചെറിയ ചെറുതായിട്ടോ ഉള്ളതനുസരിച്ചപ്പോഉള്ള തട്ടിക്കൂട്ട് സാമ്പാറാണേലും വല്ല്യ ടേസ്റ്റ്. ആയിട്ട് നമുക്ക് കഴിക്കാം അത്യാവശ്യം കൊള്ളുന്ന സാധനം പിന്നെ വേസ്റ്റ്. വരത്തില്ല.
ആ ആ വരുത്തി ആ വരത്തില്ല
മം ഇങ്ങനെയൊക്കെ പിന്നെ ഇവിടെയും ഞാൻ പറഞ്ഞല്ലോ. കിഴങ്ങ് സാം ക്യാരറ്റ് റ്റ് പോലെയുള്ള സാധനക്കെ ആണെങ്കില് ഇവർക്ക് രണ്ടു കഷ്ണം കോരിയൊക്കെ കൊടുക്കോ. എടുക്കോക്കെ ചെയ്യുമ്പോ. അവർക്കും അത് കഴിക്ക. കഴിക്കാല്ലോ കറിക്യകത്ത് നിന്ന് പിള്ളേർക്ക്. കാണുന്നത്
ആ കഴിക്കാം മം മം മം
ഓക്കേ പിന്നെ അരി അരച്ച് വെക്കുവോക്കെ ചെയ്യും, കാപ്പിക്കൊക്കെ ആയിട്ട്, പിന്നെ, ഈ, പറയുന്നണ്ട് ചക്ക, എവിടുന്നേലും, ഒക്കെ സീസൺ, ആവുമ്പോ, നമ്മുക്ക് എവിടുന്നേലും, ഒരു, ചക്ക, ഒന്നര ചക്ക, മുറിച്ചക്ക, ചക്കകുരു ആയിട്ടൊക്കെ, കിട്ടും.
ക്ക്‌ ആഹ് കിട്ടും ഇഷ്ടം പോലാന്ന്
അതുകൊണ്ട് അങ്ങനെയും കഴിഞ്ഞു
ച്ചു ന്നലെ വൈകിട്ട്
അ ആ
ത്രേലും മച്ചിരി മഴയൊക്കെ ഉള്ളതു കൊണ്ട് ഒരു ചട്ടിച്ച് ക്കെവിച്ച് കട്ടനുവിട്ട് കുടിച്ച്
മ്മ് ചക്കക്ക് കറി
ഏ
കറിയോ
ചക്കക്കോ മറ്റ മൊളവ് ചമ്മന്തി ഉണ്ടല്ലോ
ആ ഓ അങ്ങനെ ക്കും നമ്മടെ മാങ്ങാച്ചാറ് തേങ്ങാ ചമ്മന്തി ഞങ്ങളും അങ്ങനെയൊക്കെ തന്നെ കടുക് താളിച്ച് ചെലപ്പൊ എട്ക്കും ചിലപ്പോ ഒത്തിരി വേവിക്കാണ്ട്
നമ്മള ചീന ഉണ്ടല്ലോ അതിനാണ് നമ്മള് താളി ക്ക്ന്നെ നിങ്ങള് ചക്കയ്ക്കും താളിക്കോ
അതായത് കപ്പ അ ഇവിടെ
ആ കപ്പ ആ ആ നമ്മടെ ഇവിടെ കിഴങ്ങെന്നാ പറയണ മ രച്ചീനി
ആ മരച്ചിനി കിഴങ്ങ് കപ്പ കൊള്ളി ന്നൊക്കെ ഞങ്ങളും പറയും ഇവിടെ പക്ഷെ കപ്പ എന്നാണ് മെയിനായ് ട്ടും പോവുന്നത്
ഓ ഓ
മ്മ് കപ്പ വേവിച്ച് താളിച്ച് നമ്മള് എട്ക്കും താളിച്ച് ചക്കയും എടുക്കും അതുപോലെ തന്നെ താളിച്ചെട്ക്കും
താളിച്ചെടുക്കുവോ ഒ ഒ ഓ
പ്പന്റെ കൂട്ത്തിലൊക്കെ അങ്ങ് കുടിക്കും
കുടിക്ക്യും മ്മ്
ചിക്കൻ കറിയുടെ കൂട്ടത്തില് ബീഫ് കറിയുടെ കൂട്ടത്തിൽ മീൻ കറിയുടെ കൂട്ടത്തിലൊക്കെ ഉപയോഗിക്കും അപ്പൊ പിന്നെ സാധാരണ കപ്പ വേവിക്കു ന്നോലെ വേയിച്ചെടുക്കും
ആ വേവിച്ചെടുക്കും ഉം ഉം ഉം
കപ്പയൊക്ക പോലെ ഇങ്ങനെ ഒണക്ക് കപ്പ ആ തേങ്ങാ ഒക്കെ ചെരണ്ടീട്ട് മൊളകൊക്കെ ഇട്ട് ഒടച്ച് എടുക്കുവേലേ എന്ന് പറയുന്ന പോലെ
ആ ഒണക്ക കപ്പാന്ന് പറയണത് ആ അതിനെ ഒണക്കിയതോ
കപ്പ മരച്ചീനി വാട്ട് കപ്പ
വാട്ടി എടുക്കുന്നത്
ആ വാട്ടിയെടുക്കുന്നത്
ഉം ഉം ഉം
പച്ചക്കപ്പ സീസണൊക്കെ കഴിയു മ്പം കപ്പയുള്ള സീസൺ സമയത്ത് ഇത് പറിച്ച് വാട്ടി ഒണ ങ്ങി വക്കും
ആ ഒണക്കും ഓ മനസ്സിലായി ഉം ഉം
ഞങ്ങള് പറയുന്ന പോലെ ചക്കയും ഇങ്ങനെയാണ് ഒത്തിരി വേവിക്കാതെ ചക്ക ആണേലും എടുക്കും
ത്തു ഉം ആ ചെക്ക് അത് ആ ക നമ്മടെ ചീനിയില്ലേ മറ്റേ പുട്ട് ഒക്കെ ഒണ്ടാക്കുന്നത് ആ ചീനീല് പുട്ടൊക്കെ ഒണ്ടാക്കത്തില്ലേ?
ആഹ് പച്ചച്ചീനി വച്ച് പുട്ടൊക്കെ ഒണ്ടാക്കാം ഉം
ഇങ്ങനെ വാട്ടി ഒണ ക്കി എടുത്തിട്ട് അയിനെ പൊടിച്ച് എങ്ങാണ്ട് പുട്ടൊക്കെ ഇണ്ടാക്കാറുണ്ട് ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങനെ.
ആ പച്ചച്ചീനി ആണെങ്കിലും നമുക്ക് നമ്മുടെ ഈ ഒരയ്ക്കുന്ന സാധനത്തില് വെച്ചിട്ട്
ആഹ്
അത് അങ്ങനെ ഒതറിച്ച് മിക്സിലിട്ട് അടി ച്ച് നമ്മളിങ്ങനെ ഒത ച്ചിങ്ങനെ എടുത്താലും മതി.
മതി ആഹ്
ചെറുതായിട്ട് കൊത്തിയിട്ടിട്ട് നമ്മള് നല്ലോണം മിക്സിയിലിട്ട് ഇങ്ങനെ ഒന്ന് ക്രഷ് ചെയ്ത് എടുത്ത് കഴിഞ്ഞാല് അതാണെങ്കിലും നമു പുട്ടായിട്ടൊക്കെ ണ്ടാക്കാം പക്ഷെ നമുക്ക് അങ്ങനെയൊന്നും അയിനോടൊന്നും വല്യ താല്പര്യം പുട്ട് കപ്പ വെച്ചുണ്ടാക്കുന്ന പരിപാടിയൊന്നുമില്ല കപ്പ വേവിക്ക്യ മീൻകറി പോത്ത് കറി അങ്ങനെയൊക്കെ കൂടി എല്ലും കപ്പയും കപ്പ ബിരിയാണി
ആഹ് കപ്പ ബിരിയാണി ആഹ്
ഇപ്പൊ ബിരിയാണിയൊക്കെ കപ്പാ പൂട്ടി അങ്ങനെയുള്ള പരിപാടികളൊക്കെയാണ് കപ്പ വെച്ചിട്ട് കൂടുതലായിട്ടും ചെയ്യുന്നത്
ഓ ഓ ഓ അങ്ങനെ
കപ്പയുടെ അകത്ത് പച്ചക്കപ്പക്കകത്ത് ഷുഗർ കണ്ടന്റ് കൂടുതലാ ഉണങ്ങി കഴിയുമ്പോ അങ്ങന അകത്തതൊരു ഉം ഒരു വെള്ളമൊക്കെ വലിങ്ങ കഴിയുമ്പോൾ കുറച്ച് കുറവാ
കൊറവാ ഉം
ഹെൽത്തിനാണെങ്കിലും ഉണക്ക ഇപ്പ നല്ലതാണ് അതുകൊണ്ട് ഒരുമാതിരി ഇഷ്യൂസ് ഒക്കെ ഉള്ളവര് പച്ചക്കപ്പ ബി പി ഷുഗർൊക്കെ ഉള്ളവർ ഉണക്ക കപ്പ ഉപയോഗിക്കും പച്ച മീൻ ഉണക്ക മീൻ എന്ന് പറയുന്ന പോലെ രണ്ട് വ്യത്യാസം
ആഹ് വെത്യാസം
ഉം
ആഹ് ആഹ് അഹ് അങ്ങനെ അങ്ങനെ ഇപ്പൊ ചോറൊക്കെ ആയോ
ചോറായി ചോറ് ഞാൻ തട്ടിക്കുട്ടി സാമ്പാറ് പിന്നെ ചക്കക്കുരുും ഇലയും കൂടെ തോരം വെച്ചു പപ്പടം പൊരിച്ചത് കൊണ്ട് ണ്ട് ഇനി രണ്ട് മൂന്നെണ്ണം ഇവര്ഴ കഴിയുമ്പം വേണമങ്കിൽ പൊരിച്ച് വെക്കും
ആഹ് ഹഹ ഹഹ
അങ്ങനെയൊക്കെ പിന്നെ എപ്പോഴും തന്നെ നമ്മുക്ക് ഇച്ചിരെയെ അച്ചാർ എന്തെങ്കിലും ഐറ്റംസ് കാണും
ആ കാണും ഉംമ്
എന്തെങ്കിലും മാങ്ങായോ എലുമ്പിക്ക ക്കയോ പിന്നെ നാരങ്ങായോ എന്തും മൂണു എനിക്ക് രണ്ട് ഇരിപ്പുണ്ട് മാങ്ങായും നാരങ്ങായും ഇരിപ്പുണ്ട്
ആ ഹഹആ
ഇച്ചിരിയൊക്കെ അച്ചാർഒക്കെ ഉണ്ടങ്കില് കഞ്ഞിടെ ക്കെ തൊട്ടു കൂട്ടും കഞ്ഞിടെ കൂടത്തിലും
കുടിക്കും ഉ ഞങ്ങടെ ഇവിടെ മറ്റേ ഒക്കെ വാങ്ങാ അച്ചാറുണ്ടല്ലോ അതാ
ആ ഉണങ്ങി വെക്കൂ
കി വെച്ചേക്കുന്ന ആ മാങ്ങ അത് കഴിഞ്ഞ വർഷം ഉണക്കി വെച്ചതാണ്.
ആഹ്
അങ്ങനെ ഇപ്രാവശ്യം ഉണക്കിയിട്ടുണ്ട്.
ആഹ്
ഉം, അത് ഒണക്കി ഏ വച്ച മാങ്ങ ആ അച്ചാറും ഉണ്ട്, പിന്നെ പിന്നെ മറ്റേ ഇഞ്ചി അച്ചാറും ഉണ്ടല്ലോ.
ആ, ആ
ആ അതും ഉണ്ട്. ഇഞ്ചി ഞാൻ കൂട്ടാറില്ല. അതുകൊണ്ട് മറ്റേ അച്ചാർ ആണ്